ആഹ് എവിടെ ബ്രോ എന്താ പരിപാടി
എന്താ ഒർങ്ങാ അങ്ങെ നിക്കായ്ർന്നു ബ്രസീലിന്റെ കളിയണ്ട് നല്ല ഒർക്കരുണ്ട് എന്താ പരിപാടി
നമ്മളതന്നെ അവസ്ഥ നമ്മള്പ്പോ ബ്രസീല് നെ കളി കഴിഞ്ഞ് വന്ന് കേറിട്ടുള്ളൂ പക്ഷെ ഒർക്കാണ്ട് വർന്നില്ല ഒരേ മൊ അപ്പ അയ്ടടിക്ക
ഉം അതെ ഒറക്ക്ല്ല ഒറക്കപർഞ്ഞപ്പളാ ഭയങ്കര ഒറക്കില്ലാത്തൊരു സമയം ഇപ്പൊ ഒന്നാമത് ഇപ്പ ലോകകപ്പ് ഫുട്ബോളിന്റെ കാര്യൊക്കെ ആയപ്പ തീരെ ഒറക്കില്ല അതിന് മുമ്പും നമ്മുടെ ചങ്ങായിമാരോടെ കൂടെ രാത്രി ചാ ചായ കുട് ച്ചാൻ പോവും ന്നട്ട് രാത്രി ഒർങ്ങൂല്ല ന്നട്ട് രാവിലെ നീച്ചിട്ട് സ്‌കൂളി പോ സ്കൂ സ്കൂള് പോവാ അല്ലെങ്കിൽ ജോലിക്ക് പോകുവാ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ തന്നെ ഒരുപാട് ഒർക്ക് ഒഴിക്കുന്ന പല സന്ദർഭങ്ങളും ഇപ്പ നമ്മുടെ ജീവിതത്തിൽ വെരാ എന്നുള്ളതാ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നെ അത് എനിക്ക് തന്നെ പലപ്പോഴും പല അസുഖങ്ങ്ള് വർണ്ട് അപ്പൊ ഞാനി ഡോക്- ഡോക്ട്ടറോട് ‌ പോയി കാണുമ്പോ ഡോക്ട്ടറിനോട് പറയുന്നെരു കാടിയാണ് തീരെ ഒറക്കം ഇല്ല്യാത്തതാണ് ഇങ്ങടെ പ്രശ്നം. മതിയായരു ഒറക്ക് വേണെന്ന് ഡോക്ടറ് എപ്പോഴും പറയാറ്ണ്ട്. അപ്പൊ ഡോക്ട്ടറ് പർഞ്ഞ കാര്യച്ചാ ഒരു ദിവസം എന്താലു ആറ് മണിക്കൂർ ചുരുങ്ങിയത് ഒറങ്ങണം ന്നാ പറല്. പക്ഷെ എന്റെ ഇപ്പ അവസ്ഥ നോക്കിയെ ഇന്നിപ്പോ ഞാ ന്നാല് മണിക്കൂർ മാത്ര ഒറങ്ങിട്ടൊള്ളൂ കാരണം ഇന്നലെ ഒരു ഒറങ്ങുന്ന തന്നെ ഞാന് ഒരു പതിനൊന്ന് മണി നേരത്ത് ഒറങ്ങ എന്നിട്ടൊരു മൂന്ന് മണി നേരത്ത് പിന്നെ കളി കാണാൻ ന്നീച്ചാണ്. പിന്നെപ്പൊ ഇഞ്ഞിത് ഒറക്കില്ല കാരണം ന്ന് സ്കൂള് പോവാല് ജോലിക്ക് പോണ്ട ആവശ്യാർത്ഥം ഇൻഞ്ഞി അയ്ന് വേണ്ടി ദാ ഒരുങ്ങണം അപ്പൊ തീരെ ഒറങ്ങാൻ തന്നെ സമയം കിട്ട്ണില്ല. ഭ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒറക്കല്ല്യാത്തെ അതിപ്പോ ച്ചാല് നമ്മളൊരീസം ഒറങ്ങാന്നാൽ തന്നെ ആ ഒരു ദിവസം മൊത്തം പോയി പോക്ണ രീയാ. ആകെ ക്ഷീണിച്ചിട്ട് ഒന്നും ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അപ്പൊ ജോലിയിലാണെങ്കി തന്നെ ഒരു ശ്ര കിട്ടൂലാ ക്ലാസ്സിന് പോവാണേ ടീച്ചറ് എന്താ പറയ്ണേ അധ്യാപകര് പറണേ ശ്രദ്ധിക്കാള്ള മനസ്സില്ലാ അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര രീതീല് പ്രയാസാണ് ഈ ഒറക്ക ഇില്ലാതിരിക്ക ന്നുള്ളത്.
പിന്നെല്ലേ ഇതിലൂടെ നമ്മടെ രോഗപ്രതിരോധ ശേ ശേഷി കൊറയാനും സാധ്യത ഇണ്ട്ന്ന്ള്ളതാ കാരണം നല്ല ആ ഒരു വേണന്നുണ്ടെങ്കില് മതിയായിട്ടുള്ള ഒറക്ക് വേണം. തീരെ ഒറക്കല്ല്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയില് അസുഖങ്ങള് വരാനും മറ്റുള്ള ഒരുപാട് രോഗങ്ങള് വരാനൊ ക്കള്ള ഒരുപാട് സാധ്യതണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കണ ച്ചാലേ കൃത്യ സമയത്ത് ഒറങ്ങാ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒറങ്ങാ. ഒരേ സമയത് എണീ ക്ക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ് എൻ്റെ ഒരു അ അഭിപ്രായം. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങള് ഇത്ര രീതീല് കൃത്യമായിട്ട് ഒറങ്ങുന്ന ആളാണോ അതോ നിങ്ങൾക്ക് എന്തേ രീതീല് ഒറ ക്കില്ലാത്ത അവസ്ഥാളൊക്കെ ണ്ടായിട്ടുണ്ടോ?
ഞമ്മക്ക് ഒറക്കല്ലാത്ത അവസ്ഥ ഇപ്പട്ത്തൊന്നും ഞമ്മക്ക് അങ്ങനെ വന്ന്ട്ടില്ല ഞമ്മക്കാ ആദ്യം നമ്മള് ഡെയിലി ഒറങ്ങിയിരുന്നു ഡെയിലി നല്ല ഒറക്കം ഒറങ്ങിന്നു നമ്മള് പത്ത് മണിക്ക് കടന്നാ പിന്നെ നീക്കാ സുബ്ഹി സ്കരിക്കാൻ നീക്കും പിന്നെ അങ്ങോട്ട് പിന്നെ സ്കൂള് പോവാള്ള കാരണം കൊണ്ട് പിന്നൊരു ഒരു മണിക്കൂർ കടന്ന് പി നമുക്ക് പിന്നെ ഇവടെ സ്കൂൾന്ന് ആകെ സ്കൂള് ആകെ ഒരു കിലോമീറ്റർ അടുത്താണ് അപ്പോ നമ്മളൊര് ഒമ്പത് മണിക്ക് സ്കൂളാണെങ്കി ഒരു ഏഴേ മുക്കാലിന് നീച്ചി നമ്മളൊക്കെ കഴിഞ്ഞു പോകുമ്പോത്തിന് ഒരു ഏട്ടേ അമ്പതിന് ഇവ്ടുന്ന് പോയാല് പത്ത് മിൻറ്റൊണ്ട് അവടെത്തും. നമുക്ക് ആ ടൈമിലൊന്നും ഒറക്കല്ലാതേന്റെ പ്രശ്നം വന്നില്ല പക്ഷെ ഈ വേൾഡ് കപ്പിന്റെ ടൈമിലാണ് ഒറക്കം ഇല്ലായ്മ എന്താണ് മനസ്സിലായത്. ഒന്നാമത് ഞമ്മള് അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. ഡെയിലി കറക്റ്റ് ടൈമില് പത്ത് മണി അല്ലെങ്കി പയിനൊന്നര മാക്സിമം പയിനൊന്ന് മണി അയിന്റെ ഉള്ളില് ഞാൻ ഒറങ്ങും അല്ലെങ്കി പയിനൊന്നര. അയിനുള്ളില് ഒറങ്ണ ഒരാള് പെട്ടെന്ന് മറ്റേ ബോഡീ ഒരു കംഫോർട്ട് സോൺക്ക് എത്താതെ ഒന്നാമത് ബോഡി ഡിസ് ഡിസ്പാക്ട് ആയിട്ട് ഇങ്ങനെ നിക്കാകാരം നമ്മളൊരു ഡെയിലി ചെയ്യാത്ത കാര്യം പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോ ബോ ബോഡി എങ്ങനെ എന്താക്കാരം. ഞമ്മള് ഡെയിലി ഒറങ്ണ ഒരാള് പിന്നെ ഡെയിലി ഇപ്പൊ ഞാനിപ്പോ ഉറങ്ങല്ർഞ്ഞാല് ഇപ്പന്ന് ബ്രസീലിൻ്റെ കളിക്ക് വാണ്ടീട്ട് ഇന്നലെ പയിനൊന്ന് മണിക്ക് ഒറങ്ങീട്ട് രണ്ടേ നാപ്പ പ്പേ എണീറ്റ് രണ്ടേ നാപ്പേന്ന് എണീറ്റ്ട്ട് ഞങ്ങള് ഇവടെ ഷെഡ് പോയിട്ട് കാണാ അവടെ പ്രൊജക്ട്ടറേ വെച്ചിട്ട് അപ്പൊ നേരത്തെ പോയാലാണ് കാണാൻ പറ്റുള്ളൂ, അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻപ്പോ ആകെ ഇന്ന് ഒറങ്ങീട്ട് ണ്ടാവാ പയിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര രണ്ടര മൂന്ന് മണിക്കൂറാ ഇന്നാകെ ഒറങ്ങീക്ണ് പിന്നെ അതുവരെ ഒറങ്ങീട്ടൂല്ല ഈ ഏഴ ഏഴ് മണി വരെ ഞാന് ഒഴുമണി ആവയിലെ ഞാ ത് വരെ ഒറങ്ങീട്ടില്ല. അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം പറഞ്ഞാ നമ്മള് ഈ വേൾഡ് കപ്പ് കഴിയുമ്പോത്തിന് നമ്മളെ കണ്ണിന്റെ അടില് ഒരു കറപ്പ് നെറം വെര്ന്ന് പകുതി മുക്കാലാൾക്കാർക്കും ഒർപ്പാണ് പിന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞാല് പോത്ത് പോലെ കെടന്ന് ഒർങ്‌ണോര്ണ്ട് ഇപ്പൊ ഒരു മൂന്നര രണ്ടരയ്ക്ക് ഏ അഞ്ചര ഇപ്പ ഞമ്മളെ കളി അഞ്ചരക്ക് കഴിഞ്ഞ് ചാരിച്ചാ ആറര ഏഴര എട്ടര ഒമ്പത ര പത്തര പയ്ന്നൊര പന്ത്രണ്ടര ഒന്നര രണ്ടര വരെ ഒർങ്‌ണോര്ണ്ട് അത് അമിതമായ ഉറക്കാണ് ശെരിക്കും ഞമ്മളെ ശെരീരത്തിന് വാണ്ടതൊര് മിതമായ ഒറക്ക ഒരു മിനിമൊര് എട്ട് മണിക്കൂറ് അല്ലെങ്കി ഒരു ഏഴ് മണിക്കൂറൊക്കെ ഒറങ്ങിയാ ഞമ്മളെ ശരീരൊന്ന് എല്ലാ ദിവസവും നമ്മള് അത്ര മണിക്കൂറൊറങ്ങിയ നമ്മളെ ശെരീരത്തിനത്ര വല്യ കേടുപാടുകള് വരില്ല പിന്നെ ഇപ്പത്തെ നമ്മളെ ജനറേഷൻന്ന് പർഞ്ഞാ രാത്രി പോയി ഫുഡയ്ച്ച് ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണിക്കൊക്കെ പോയിട്ട് നമ്മള് ഫുഡയ്ക്ക ന്ന്ട്ട് നേരെ വന്ന് വന്ന് കടക്കും ആ കെടത്തിൽത്തന്നെ നമ്മള് ഭയങ്കരമ്മക്ക് ഡൈജഷന് ഭയങ്കര പ്രോബ്ലെക്കാരം ഞമ്മളെ ശരീരം തന്നെ എല്ലാത്തിനും ഞമ്മളെ ശരീരം ഏ ഒന്നിനും ഒര് ഉപകാരപ്പെടാത്ത ശെരീരമായി മാറും പിന്നെ അതേപോലെ പറയാന് തന്നെ ഞമ്മളെ ശരീരത്തിന് ഭയ പ്രതിരോധശേഷി താങ്കൾ പറഞ്ഞ പോലെ പ്രതിരോധശേഷി എന്തായാലും കൊറയും അപ്പോ ഈ ഉറക്കല്ലായ്മ ഞമ്മളെ ജനറേഷ നിൽ ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യാണ് അപ്പോ ബ്രോ ക്കിതിനെ കുറിച്ചെന്താ പറയാനുള്ളത്
അതെ അത് ഇങ്ങള് പറഞ്ഞത് കാര്യാണ് അഥവാ നമ്മളീ ഒരു സമുദായം ഇപ്പത്തെ കുട്ടികളെടെല് കണ്ടുവരുന്നൊര് റ്റവും വല്യ കാര്യാണ് ഈ തീരെ ഒറക്കം കിട്ട്ണില്ലാ അപ്പോ ഞാൻ മനസ്സിലാക്കിയതില് ഏറ്റവും വല്യ കാര്യന്തേച്ചാല് അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗമാണ് ഇത്തരം അവരുടെ ഒറക്ക് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ന്ന്ള്ള കാരണം അവര് രാത്രികൾല് മൊബൈൽ ഉപയോഗിക്കുമ്പോ സ്വാഭാവികാണ് ഒരാള് മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് തൊടങ്ങി കഴിഞ്ഞ പിന്നെ അതവസാനിപ്പിക്കാന് അത് ന്ന് മാറി നിൽക്കാന് കൊർച്ച് പ്രയാസാണ് കാരണം നമ്മളതിൽ ഇങ്ങനെ നമ്മളങ്ങനെട്ട് ഇഷ്ടപ്പെട്ട് പോകാണ് ഇപ്പോര് നമ്മള് നിസ് ഇൻസ്റ്റഗ്രാം ഒരു മണിക്കൂർ ഉപയോഗിക്കാന്ന് ചിന്താഗതിയിൽ നമ്മള് ഓപ തൊറക്ക എന്നാ അതിന്റെ റീൽസും അതിലോരോ മെസ്സേജ് ചെയ്തിട്ടും നമ്മള് ചെയ്ത് ചെയ്ത് ചെയ്ത് സമയം പോകുന്ന അറിയെണ്ടാവുല പിന്നെ നോക്കുമ്പോ ഒരു മൂന്ന് നാല് മണിക്കൂർ കയിഞ്ട്ടേക്കാരം നമ്മള് ഇതിൽന്ന് ബോധം വെര അപ്പോ ഇത്തരം രീതില് മൊ ബൈൽ ഉപയോഗമാണ് പ്രധാനമായിട്ടും ഇന്ന് ആളുകൾല് ഒറക്കം നഷ്ടപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കാരണം ന്ന്ള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നെ പിന്നെപ്പോച്ചാല് ഈ ഒറങ്ങി കയ്ഞ്ഞാല് ഞാൻ മനസിലാക്കുന്നത് കൃത്യമായിട്ടൊറങ്ങ ഒരു ഒമ്പത് മണിനേര്ത്ത്ക്ക്‌ ഒറങ്ങിയ നേരത്തെ ഫുഡ് ഭക്ഷണം കഴിക്കുന്ന സ്വഭാ ക്കെണ്ടാക്കണം ന്നുള്ളതിന് ഏറ്റവും നല്ലത് അതൊ ഒറങ്ങുന്ന സമയ ങ്ങാൻ പോകുന്ന തൊട്ടു മുമ്പ് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം തീരെ പാടില്ല മറിച്ച് കൊർച്ച് നേര്ത്തെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ന്ന്ട്ട് എ നേരത്തെ പോയി ഒറങ്ങ ന്ന്ട്ട് രാവിലൊരു അഞ്ച് മണി ആഹ് ആഹ് ഒരു നിസ് സുബഹിടെ നേരമായി ആ ഒരു പ്രഭാതത്ത്ന്ന് എണീറ്റിട്ട് ആ നേരത്ത് പഠിക്കുമ്പോ അല്ലെങ്കിൽ ആ നേരത്ത് എന്തെലൊക്കെ ചെയ്യാണെല് അതാണ് അവന്റെ ജീവിതത്തില് ഭയങ്കര ഉപകാരപ്പെടാന്നുള്ള പ്രഭാത സമയത്ത് ചെയ്യുന്ന ജോലില് തില് പ്രഭാത സമയത്ത് വായിക്കുന്ന പ ഏ പുസ്തകങ്ങൾലൊക്കെ നല്ല രീതിലവന്റെ മനസ്ൽ നിൽക്കാനും എല്ലാ ത്തിലും ഒരുപാട് ഉപകാരണ്ട്ന്ന്ള്ള അല്ലാതെ രാത്രി ഒരുപാട് ഒർക്കൊയ്ച്ച് പഠിച്ചോണ്ടോ അതോണ്ടൊന്നും ഒരിക്കലൊരു കാര്യല്ല മറിച്ച് ഇത്രേം സുബ രാവിലെ വളരെ നേരത്തെ എണീറ്റിട്ട് നല്ല നല്ല കാര്യങ്ങള് ചെയ്യാ അത്തരം കാര്യങ്ങള് ഏർപ്പെടുന്നത് കൊണ്ട് ഒരുപാട് രീതിലുള്ള ഉപകാരം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരിതാ അപ്പോലിങ്ങോട്ട് ചോദിക്കാന്ന്ണ്ടെങ്കി നിങ്ങള് ഇത്തരം രീതിലെഎന്തെലു ക്രമീകര്ണങ്ങൾ വര്ത്തീട്ട്ണ്ടോ ഈത്തര ഒർങ്ങുന്നതിലെ എന്തെങ്കിലും
ആഹ് നമ്മള ആഹ് നമ്മള്പ്പോ ക്രമീര്ണംക്കെ ഉം ത്വരെ വര്ത്തീട്ട് കാര്യല്ല ഒന്നാമത്പ്പേ ഞമ്മള് വെര്ത്തീറ്റ് കാര്ല്ല ഞമ്മൾ ഒന്നാമത്പ്പോ ഈ വേൾഡ് കപ്പിന്റെ ടൈമാണ് യമ്മളെ എത്ര ഒറങ്ങാതിര്ന്നാണ് ഞാഒരു ഫുട്ബോൾ ഫേനായ യമ്മക്ക് എങ്ങനെലും ന് നീക്കാതോന്നും അത്രെടിപൊളി കളികളോ അല്ലങ്കി യമ്മക്ക് ഇഷ്ട പെട്ട ടീമിന്റെ കളികൾ വര്മ്പോ യമ്മൾ എന്തായലും നീക്കും അയ്ഞ്പ്പോ എത്ര ആര് പറഞ്ഞിട്ടില്ലെങ്കിലു യമ്മളത് ണീച്ചിര്ന്ന് കളി എന്തായാലും കാണും പ്പനമ്മള് എത്ര ഉന്മേഷല്ലാത്തൊ രാളാണെങ്കിലും ആഹ് ബ്രസീൽന്റെ കളിയാണ് അല്ലങ്കി പോർച്ചുഗൽന്റെ കളിയാണ് പ്രസ് മറ്റേ അർജന്റീനടെ കളിയാണ് എന്തായാലും നീക്കണം വിജാര്ച് നമ്മള്പോയിര്ന്ന് കാണും പിന്നെ ഇപ്പന്റെക്കെ ഒരവസ്ഥാർന ഞമ്മള് നാല് കൊല്ലം കൂടുമ്പോ ഒര് രണ്ടു മാസാണ് ഈ കളിണ്ടാവ അത് മിസ്സാക്യേനമക്ക് ഭയങ്കരെ മിസ്സാ വുന്നാണ് ഇന്റെ മൈൻന്റെക്കെ പറിണത് ഒറക്കം ശരിക്ക്ണ്ട് മ്മളൊറങ്ങണം നമ്മളെ ശരീരത്തിനാണ് കേട് പക്ഷേ ഈ ഒരു രണ്ട് കൊല്ലത് നാല് കൊല്ലം കൂടുമ്പോ ഈ രണ്ട് പ്ര രണ്ട് മാസ്ത്തെ ഈ വേൾഡ് കപ്പ് നമ്മൾ കണ്ടിട്ടില്ലെങ്കി അമക്ക് ഭയങ്കര മിസ്സാവുന്നാണ് എന്റെ മനസ്സ്ങ്ങെനെ എടങ്ങറാക്യ മ്മള്പറിണത് അത് കാര്നം കൊണ്ടാണ് ഞാന് ഈ കളികളൊക്കെങ്ങനെ ഇര്ന്ന് കാണ്ന്നത് ആദ്യം ആദ്യൊക്കെ യമ്മള് പർഞ്ഞാല് ആദ്യൊക്കെ രണ്ടായിര്ത്തി പയ്നെട്ട്ത്തെ വേൾഡ പ്പൊക്കെമ്മള് ഒര് ചെറ്യേകുട്ട്യാമക്കൊരു പന്ത്രണ്ടൊയ്സ് സ്റ്റ് പന്ത്രണ്ടല്ലെങ്കി ആഹ് അത്ര വയസാണ്ടാവൊള്ളു ഒര് പയ്നാല് പന്ത്രണ്ട് വയസാണ്ടാവൊള്ളു എ ആഹ് ടൈമക്കെ നമ്മള് ഇര്ന്ന് കാണുമ്പോ നമ്മളൊറങ്ങിട്ട്ണ്ടാവും പന്ത്രണ്ട്രര കളികൊക്കെ ഞമ്മള് നീക്കാറ് പോലുല്ല ആഹ് കളിയെകെ ഞമ്മള് മസ്സാക്കീണ്ടയമ്മ എത്ര ബ്രസീൽന്റെ കളി മിസ്സാക്കിക്ക്ണ് പന്ത്രണ്ട്രടെ കളിയൊക്കെ ആഹ് കളിയൊകെ യമ്മൾ മിസ് സ്റ്റാക്കീര്ന്നത് ആഹ് ടൈമ് അർഞ്ഞാ ഞമക്ക് ഒരു ഒമ്പരക്കേശ് തന്നെ യമക്ക് ഒർക്കം വരും ഒർക്കം വന്നിട്ട് യമ്മളങ്ങെയാലും തൂങ്ങിയിട്ടങ്ങട്ട് അങ്ങട്ടൊർങ്ങിയിണ്ടാവുലമ്മള് വീട്ടിൽ ര്ന്നിട്ട് കളി കണ്ടീര്ന്ന് അപ്പൊ എങ്ങനെയാലുമ്മളൊർങ്ങിയിട്ട്ണ്ടാവും അപ്പൊ ഈ ഉറക്കത്തിന്റെ നിങ്ങള് പർണപോലെ ക്രമീകരണത്തില് എനിക്ക് കൊണ്ടുവരാൻള്ള മാറ്റം പർഞ്ഞാ ഒന്നാമത്ക് വേൾ കപ്പിനേശാണ് ഒർക്കത്തിന്റെ ക്രമീകര്ണത്തിനുള്ള മാറ്റം കൊണ്ടുവരാൻറ്റൊള്ളു പിന്നെങ്ങള് പർഞ്ഞത് ശരിയാണ് നമ്മൾ ജനറേഷൻ ഫുള്ളീഫോണ ഡിക്റ്റായത് കാര്നംകൊണ്ട് തന്നെ ഒന്നാമത് ആൾക്കാര് ഫോൺട്ക്കാ പയ്ന്ന് മണി മുതലാ ഇപ്പത്തെ ജനറേഷൻലെ ചെക്കന്മാരാണെങ്കിലും പെണ്ണ്ങ്ങളടക്കംപ്പോ ഈ പൈനൊന്നര് കേഷാണ് ഫോണ് ഉപയോഗം കൂടുതല് ആക്കാ ന്നിട്ട്പ്പമ്മള് റീല് കൺലേ ഞാൻ ഉറങ്ങാൻ മറന്നു നാലരെയി ടൈമ് ന്യനെപ്പോ ഒർങ്ങാനാ അല്ലെങ്കി കോയി കൂഗ്ശബ്ദം വെച്ചിട്ടൊരുറീല്ണ്ടാക്കും പ്പതിന്റെക്കെ സൈഡ് എഫക്റ്റ് പർഞ്ഞ തന്നെണ് നമ്മളാൾക്കരൊറ് ഒറങ്ങാമറക്ക്ണു ഞമ്മടെ ജീവിതമാണ്ന്ന് ആരു ഓർക്ണില്ല നമ്മളെ ലൈഫ്ന്റെ ഒര് താണ് ഞമ്മള് മിസ്ലീഡിയ്യാണ് ഞമ്മളെ ജീവിതം വെച്ചിട്ടന്നും ആരും മനസ്സിലാക്ക്ന്നില്ല ഫോണാണ് ജീവിതം ന്നാണ് എല്ലാരും മനസ്സിലാക്ക്ണ് പ്പൊബ്രോ കുറിച്ച് ഇതിന കുറിച്ച് എന്നാണ്ഞ്ഞ് പറ്യള്ളത്
അതെ അത് ങ്ങള് പർഞ്ഞത് അമ്മള് പർഞ്ഞ കാര്യതാണ് ഈ മൊബൈല് ഉപയോഗംന്ന്ള്ളത് കൊറക്കാന്ന്‌ള്ളത ന്നെണ് ഏറ്റവും വല്യയ മാർഗ്ഗം അല്ലാതെ ഹേറൊന്നു കൊണ്ട്മ്ക്ക് സാധിക്ക്ണ്ട് കാര്ണംന്ത് ചാആത്മ ന്ത്യർനിയന്ത്രണം എന്നുള്ളത് നംടെ കയ്യിലാള്ളത് അപ്പൊ നമ്മള് കൃത്യമായിട്ട് ഒറങ്ങാൻ ശ്രമിക്കാന്ന്ണ്ടെങ്കിലാണ് അത് ഏറ്റവും നല്ലത് ഇപ്പൊ ഞാൻ മനസ് മനസ്സിലാക്കണ ഇതൊക്കെ നമ്മള് ചെറുപ്പത്തില് യമ്മടെ മാതാപിതാക്കളെങ്ങനെ നമ്മളെ വളർത്തുന്നത് അതിനൻസരിച്ചുണ്ടാകും ഞമ്മടെ വേലും ജീവിതത്തിൽള്ള മാറ്റങ്ങള് പ്പെ ന്റെ ഒര് ചുറ്റുപാടോക്കാണെങ്കിലും ഞാനൊക്കെ ഇന്റെ ചെറുപ്പത്തില് അത് ഒര് പത്ത് പയ്നെട്ട് വയസ്സാകുന്നവരെ ന്റെ മാതാപിതാക്കൾ കൃത്യമായ രീതിയില് രാത്രിമു കാലങ്ങൾല് ഒറങ്ങാസമയത്ത് മൊബൈല്ന്റെറര്ത് ന്ന് വാങ്ങി വെക്കും അപ്പൊ ആഹ് ഒര് സ്വഭാവംണ്ടായോണ്ട് ഞാന് നേരത്തെ ഒറങ്ങുകയും സുബ് നേരത്തെ എണീറ്റിട്ട് നേരത്തെ എണീറ്റ് കയിഞ്ഞാ മൊബൈൽ അവ തരുംചിയ്യും അപ്പോ ആഹ് നേരത്ത് മൊബൈല് ഉപയോഗിക്കാന്നരു രീതിയാണ് എന്റരുത് അത് ഞാൻ ഭയങ്കര ഇതിലപ്പന്ന് എനക്ക് എന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാൻ സാധിച്ചത് കാരണം എനിക്ക് രാത്രി ഒരു പത്ത് മണി ഒരു ഒമ്പത് മണി നേരം ആയി കഴിഞാൽ സ്വാഭാവിക ഓട്ടോമാറ്റിക്കായി സ്വാഭാവികമായിട്ട്ണ്ടാവും ഇച്ചി ഭയങ്കര ഉറക്ക് വരും ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കൂല അ അത് കഴിഞ്ഞ പിന്നെ മൊബൈൽ എടുത്തക്കാണ് അത് എത്ര ഏത് പാട്ട സിനിമ കാണാണെങ്കിലും ഞാന ഒരു പത്ത്മനിയായി കഴിഞ്ഞാൽ എന്റെ നല്ല ഉറക്ക് വന്നിട്ട് കണ്ണണ് മൊബൈല് കഴയിൽനിന്ന് ചാടുന്ന ഒരുപാട് രീതിയാണ് അപ്പൊ ഞാന് ഭയങ്കര രീതിയിൽ അതുകൊണ്ട് ഉപകരിച്ച് ഉണ്ടായിട്ടില്ല ഇത്തരം ഈ ഈ മാതാപിതാക്കളുടെ ഒരുപാട് അച്ചടക്ക ഒരുപാട് നടപടികൾ കാരണതാൽ അപ്പൊ ഇത്തര ഒരുപാട് നമ്മുടെ മാതാപിതാക്കൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ മക്കളെ കൃത്യമായി നോക്കുകയാണെങ്കില് അവര് ചെറുപ്പത്തിൽ നല്ല രീതിയിൽ ഉറങ്ങാനുള്ള ഒരു സജ്ജീകരണം ഒരു ക്കി കൊടു കൊടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മക്കളിൽ കാണാനും പറ്റും എന്നുള്ളത് ഒരു യഥാർത്ഥപ്പെട്ട കാര്യമാണ് പിന്നെ വച്ചാ ഇന്നരുപാട് രോഗങ്ങൾ കൂടി ഇത്തരം ഉറക്കില്ലാതണ്ടാണ് ഇപ്പ പറഞ്ഞ പോലെ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവുന്നില്ല അതില ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട് കാരണം ഈ ചിലപ്പോൾ ഈ മക്കൾ ഇത്തരം രാത്രി ഉറക്ക് ഒഴിച്ചിട്ട് അവര് പിറ്റേന്ന് വരുമ്പോഒരു മന്ദ ബുദ്ധി സ്കൂളില് മറ്റു എന്നിട്ട് ആ ഒരു ബുദ്ധി വിവാ വിവേകമ ഇില്ലാത്ത സ്വഭാവം കൊണ്ട് ഒരുപാട് അക്രമങ്ങളും അതിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ സുഹൃത്തുകളെ നമുക്കറിയാം അപ്പൊ എന്റെ സുഹൃ ഇത്തരം ഒരുപാട് രീതിയിൽ പ്രയാസ അനുഭവിക്കുന്നത് പലരും ഉണ്ട് ഉറക്ക് കിട്ടാത്ത കാരണത്താൽ എന്നുള്ളതാണ് എന്തരു വീക്ഷണം എന്നുള്ളത് ഈ വിഷയത്തില്
ആ അതെന്നെയാണ് ഞാനും പറഞ്ഞത് നമ്മളെ നമ്മള് വീട്ടുകാര് ശ്രധിച്ചാൽ തന്നെ നമ്മൾ ഒന്നാമത് നമ്മളെ കുട്ടികളൊന്നുകൂടി നേരാവും എന്റെ വീട്ടില് ഇത് അറിഞ്ഞാ ഉമ്മ ഉറങ്ങാനായില്ലേ ഫോൺ എടുത്ത് വെച്ചോ മരിയാദിക് ഉറങ്ങിക്കോ ഞാൻ ഇനി വന്ന് ഫോൺ കണ്ടാ ഞാൻ ഫോൺ എടുത്ത് വ പറഞ്ഞ ഞമ്മളന്നാമത് എടുത്ത്വെക്കും പിന്നെ ഇപ്പ നട്ടുണ്ടെങ്കിൽ തീരെ നമ്മള് ഫോൺഎടൂക്കൂല്ല. നമ്മള ഇപ്പ ഗൾഫിലായാണ് ഇപ്പ നമ്മള ഇപ്പോള നമ്മള് മറ്റ എങ്ങനെ ഫോൺ ഉപയോഗം ഇത്ര ആയത് ഇങ്ങനെയായത് പത്ത്മണി വരെ നമ്മൾ ഫോൺ ഉപയോഗിക്കലേനി പത്ത് മണിയുടെമുന്നേ ഒക്കെ ഇപ്പൊ ചൂടാവലോടങ്ങും ചോറഴച കടന്നാ മതിട്ടാ ഫോൺകളിക്കണ്ടീ ഇനി ഫോൺ കളിച്ചാ ഫോൺ എടുത്ത് വലിച്ചെറിയും ഞ്കളിച്ച അന്നെ ഞാൻ കാണിച്ചിരാന്ന് പറിയും അപ്പൊ നമ്മുക്ക് പേടിച്ചിട്ട് നമ്മ ഫോൺ എടുത്ത്പോകും പക്ഷെ ഇപ്പത്തെ മാതാ മാതാപിതാക്കൾ തന്നെ ഇപ്പൊ ചിലർ ഉറങ്ങാന് പന്ത്രണ്ടര ഒന്നര രണ്ടര അങ്ങനെയൊക്കെ ആകും അപ്പൾ പിന്നെ കുട്ടികൾ പിന്നെ അവരെന്താ കാട്ട ഒരു ഫോൺ മൽ ഇ രുന്ന് കളിക്കും അല്ലാതെ ഓൽക്ക് എന്തെലും എന്റർടെയ്മെൻ്റ് വേണ്ടേ നയിക്കും നല്ലത് ടി വി ആണ് നമ്മൾ വിചാരം നമ്മള് കണ്ണിന് കുറച്ച് ഇത്ണ്ടാവില്ല നമ്മക്ക് സമ്മർദ്ദം കുറയും നമ്മൾ പറഞ്ഞ പോലെ അതേപോലെ നമക്ക് ഒന്നാമത് ഡിപ്രഷനിലേക്ക് നമ്മൾ പോകില്ല ഈ ഫോൺ ഉപയോഗത്തിന് കുറേ കാരണം കുറേ ഡിഫക്റ്റീും ഉണ്ട് ഭയങ്കര മിസ്ലീഡിങ്ങും ഉണ്ട് നമ്മളെ ഈ ഉറക്കല്ലായ്മ മെയിന ആയിട്ട്ങ്ങള് പറഞ്ഞത് ശരിയാണ് പക്ഷെ അയ്ലേക്കാളും കുറെേ ആളുകൾ ഇതിനെ മറ്റേ മറ്റേ ദുഷ്ടപ്രവർത്തിയിലൂടെ അതിനെ അനുകൂലിക്കുണ്ട് അപ്പൊ നമുക്ക് ഉറക്കല്ലായ്മയെ കുറിച്ച് പറയാൻ നമുക്ക് കുറേ പറയാനുണ്ടാവും അപ്പൊ നമുക്ക് ഇനി നേരിട്ട് ഒരു സ്പേസിലോ അല്ലെ കഫേയിലോ വെച്ച് വർത്താനോ പറയാം അപ്പോ ബ്രോക്ക് ഇനി എന്തെങ്കും പറയാനുണ്ടോ
ഇല്ല നമുക്ക് അവസാനപ്പിക്കാം ഒരുപാട് സമയം ഇനി ഇണ്ടല്ലോ അപ്പൊ നമുക്ക് വിഷയം സംസാരിക്കാം അപ്പൊ നമക്ക് അവസാനിപ്പിക്കാംല്ലേ
അതന്നെ ഒക്കെ ശരി താങ്ക് യൂ ട്ടോ
എന്നാ ശരി